ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആഹ് എന്തായി നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലേ രാത്രി ആഹ്
കഴിച്ചഴി
ആഹ് ഇന്നെന്തായിര്ന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിര്ന്നോ?
ഇല്ലേ പ്രത്യേകിച്ച് ഒന്നും ഇണ്ടായിന്നില്ല മീൻ ഇണ്ടായിര്ന്നു. എൻ ഉം മീൻനൊക്കെപ്പ പുട് ത്തം വിട്ട വെലല്ലേ?
അതെ അതെ പിന്നീടെ ഇണ്ടെങ്കിലും
ആഹ് ആഹ് അതന്നെ എല്ലാ സാധനങ്ങള ക്കും വെലന്നേണ്. പിന്നെ ഈ മക്കള് പച്ചക്കറി കൂട്ടാത്തോണ്ടേ ഓലൊരു കുമ്മളക്കറി എന്ത് കറി വെ ക്കാണെങ്കി കഷ്ണ ഒന്നും തൊടൂല.
തൊട്ങ്ങാതെന്നെ പിന്നെ അമ്മള എന്തെങ്കിലും ഒന്ന് വേണ്ടേ കറി വെക്കാന് ഇപ്പ മീൻ കറിയൊക്കെ ആണെങ്കി ബാക്കിണ്ടെങ്കി നമുക്ക് പിറ്റേസോ രാവിലെ ഇതില് എന്തേലും ഇതിൽക്കൊക്കെ ഇട്ക്കിം ചെയ്യാ ആഹ് പച്ചക്കറി ആണെങ്കി ആഹ്
കടി എന്തേലും ഇണ്ടാക്കുമ്പൊ കറിയില്ലാതെ തിന്നുല്ല
തന്നെ പിന്നെ അല്ലെ പച്ചക്കറി ആവ്മ്പം പിന്നെ ആ സമയത്ത്ള്ളതന്നെ പിറ്റേ ദിവസൊന്നും നമ്മള് പിന്നെ അത് ചൂടാക്കി ഇട്ക്ക അങ്ങനെയുള്ളതൊന്നുല്ല അപ്പൊ ആഹ് ഉപ്പേരി എന്തെങ്കിലും ആണെങ്കി പിന്നിം ചെലവാകും
ആഹ് അതെ
അപ്പൊ ഇവിടെ പ്പാക്ക് മീൻ വേണം നിർബന്ധ
എരു ഒന്നും ആർക്കും അങ്ങനെ പോവൂല്ല അപ്പൊ നിക്ക് ഞാനു
ഉം എനിക്കാണ് ഇവടെ ഉപ്പേരിക്കൊക്കെ നിർബന്ധം ഇവിടെപ്പാക്ക് എന്തായാലും മീനന്നെ വേണം അപ്പൊ എത്ര വെലയാണെങ്കിലും ഇപ്പൊ കൊർച്ചെങ്കിലും മീൻ വാങ്ങും ആഹ് നമുക്ക് മു നല്ല വെല കൊട്ത്തുള്ളാണ് ഇപ്പ ഈ മഴം കൂടെ ആയപ്പഴേ നല്ല വെല കൂടീക്ക്ണ്. ആ പിന്നെ നല്ല മീനും കിട്ടാല്ല കിട്ടണത് ഇങ്ങനെ കറി വെച്ചാലും വറുത്താലൊന്നും ഒരു രുചിയില്ലാതെ ഉം നിങ്ങളവിടൊക്കെ മീൻകാരൊക്കെ വരിയാ നിങ്ങള്
ആഹ് അല്ലേ ഇവിടെ ഇഷ്ടം പോലെ വരും
ആഹ് ഇവിടിപ്പൊ മീൻകാര് വരലും കുറവാ ഇങ്ങനെ മുന്നക്ക് ഇങ്ങനെ എപ്പോഴും വന്നായിരുന്ന് ഇപ്പോ
ആഹ് എല്ലാത്തിനും വിലയാണ് ചിക്കന് വിലയാണ് ഇത് വിലയാണ്
എന്നാ പിന്നെ നമ്മള് കോഴി വാങ്ങണ നല്ലത് നമ്മള് ഈ മീൻ വാങ്ങണ പൈസക്ക് നമ്മുക്ക് ഇത് കിട്ടും അതാവുമ്പോ കുട്ടികള് ഇങ്ങനെ കഴിക്കയും ചെയ്യും കുട്ടികള് മീനും ഇവിടെ കുട്ടികള് മീനും അങ്ങനെ കഴിക്കൂല്ല അവർക്ക് വല്ല ഉരുളക്കിഴങ്ങ് പൊ - പൊരിച്ചത് വെണ്ടക്ക പൊരിച്ചത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരുടെ
ആഹ് ആഹ് പക്ഷേ എന്താന്ന് അറിയോ ഈ സ്കൂൾക്ക് പോകുമ്പോൾ ഉരുളകിഴങ്ങും ഇതാ കൊണ്ട്പോവുള്ളു പിന്നെ അല്ലാതെയൊക്കെ തട്ടിയാല് ചിലവർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഇതൊ
ആഹ് അതു ഇപ്പ ഇവിടൊക്കെ പറയും അങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കണ്ട വേവിച്ചിട്ട് ആര കഴിക്കാ അങ്ങനെ ആക്കി കൊടുത്ത അവര് കഴിക്കേല്ലേ ഉം പിന്നെ അതുപോലെ എന്താണ് കോഴിമുട്ട ആണെങ്കിലും അവർക്ക് ഒരോ തോന്നല അന്നെങ്കിലേ കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോ കഴിക്കില്ല അങ്ങനൊക്കെ ഇവിടെ ചെറിയാള് പിന്നെയും കോഴിമുട്ട ഇഷ്ടാണ് പുഴിങ്ങിയാലൊക്കെ കഴിക്കും മൂത്താൾക്കാണ് എല്ലാത്തിലും ഭയങ്കര- ആഹ് അതാ ആളും അങ്ങനെ തടിയില്ല ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാ മൂത്താൾക്ക് ആഹ് എല്ലാത്തിലും
അതന്നെ
ആഹ് എന്താ ഇന്നത് ഇഷ്ടന്നൊന്നു ഇല്ല എല്ലാത കഴിക്കാനും മടി അവളിങ്ങനെ ആഹ് ചെറിയ ആള് പിന്നെയും വിശക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചിട്ടെങ്കിലും പഴ ആഹ് എന്തേലും പഴൊക്കെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് കൂടുതല് ഇഷ്ടം പഴങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കി അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മറ്റുള്ളത് കഴിക്കാൻ മടിയാ ചോറ് കഴിക്കാൻ മടിയാ ആഹ് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഫ്രൂട്ട്സ് ഒക്കെ നല്ലതന്നെ കഴിക്കണെ നല്ല കഴുകി കൊടുക്കണന്നുള്ളൂ
ഇപ്പ ഈ മഴക്കാവും മഴക്കാലൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ ജലദോഷം ഇല്ലില്ല അങ്ങനൊന്നും ഞാന് വീട്ടില് ഞാൻ ചെറിയൊരു ജോലി ചെയ്യണുണ്ട് എന്താണ് ട്യൂഷൻ സെന്ററിൽ ഇങ്ങനെ പഠിപ്പിക്കാണ്
തന്നെ
ആഹ് നമ്മള് ഇവിടെ നമ്മള് വേറൊരു സ്ഥലത്താണ് അവിടെ പോയിട്ട് ഞാൻ കണക്കാണ് എടുക്കണത് അപ്പൊ രാവിലെയും വൈകുന്നേരം അല്ലല്ല രാവിലെയും വൈകുന്നേരം പോവും രാ ചില ദിവസം ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ടാവില്ല അത് മദ്രസ പോണ കുട്ടികൾക്ക് വൈകുന്നേരാണ് അപ്പൊ നമ്മളെ വി ടൈം ടേബിൾ അനുസരിച്ച് നമ്മള വിഷയ ഉള്ളപ്പൊ പോയാ മതി ഞാൻ മാ കണക്കാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ പോവും പോയിട്ട് വരും പിന്നെ അല്ലാത്തപ്പോ പകല് സമയത്തൊക്കെ ഫ്രീ തന്നെ വെറുതെ ഇരിക്കന്നെ ആഹ്
എത്രാം ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കണത്
എട്ടാം ക്ലാസ്ണ്ട് ഒമ്പതാം ക്ലാസ്ണ്ട് ഏഴ് ണ്ട് അങ്ങനെ ള്ള ക്ലാസുകളൊക്കെ ആഹ് എടുക്ക്ന്ന്ണ്ട് അങ്ങനെ നിങ്ങക്കെന്തേലും ജോലിണ്ടോ
ഇല്ലേ ജോലിയൊന്നുല്ല എസ് എസ് സി വരെ പോയിറ്റൊള്ളു പിന്നങ്ങനെ പത്താം ക്ലാസ് വരെ പോയി ഇതായിറ്റ് പിന്നെ പോയിട്ടൊന്നുല്ല
ഇക്ക നാട്ടിലാണോ
ഗൾഫിലേയിരുന്നു
ആഹ് നാട്ടിലുണ്ട് അപ്പൊ അവ് ഇവിടെ ജോലി ഉണ്ട ചെയ്യണ്ടാവും
ഉം ഇബ്ടെ കടയിലാണ്
അതെല്ലേ അടുത്തന്നെയാണോ അതോ
അല്ല ഈ മൺ ഇബടെ ഞങ്ങള് കൊറച്ച് അവിടെയാണ്
ആഹ് അല്ല ദിവസം പോയി വര്യന്നല്ലേ
ആഹ് ദിവസം പോയി വരും
ആഹ് ആള് വന്നില്ലേ
വന്നിട്ടില്ല
എന്ത നല്ല വൈകോ
ചെൽപ്പം പന്ത്രണ്ട് മണിയൊക്കാവും പിന്നെ ലാസ്റ്റ് കണക്കും എല്ലാതും
ആഹ് ഒക്കെ എല്ലാരും പോയിട്ടൊക്കെ റെഡിയാക്കി ഒതുക്കിട്ടൊക്കെ വേണ്ടി വരുല്ലേ
ആഹ് ആഹ്
വരാനൊക്കെ ആഹ് അപ്പൊ ഭക്ഷണൊക്കെ വന്നിട്ട് പിന്നെ വന്നിട്ട് അപ്പൊ വന്നിട്ടാ കഴിക്ക്യ
ആഹ് ഭക്ഷണം ഇബ്ടുന്ന് വന്നിട്ടന്നെ കഴിക്കല് ചെൽപ്പോ ഒന്ന് എന്തെലും കഴിക്ക്യാണെന്നുണ്ടെങ്കില് ഇപ്പൊ പിന്നെ കഴിക്കൂല
അല്ല അപ്പൊ സമയത്തിനൊന്നും കഴിക്കാൻ പറ്റൂല്ലാല്ലെ അങ്ങനാവുമ്പോ
ഗൾഫില് അങ്ങനെച്ചിട്ട് അവിടെ ഇരുന്നു പക്ഷെ അവിടെ പിന്നെ ഇങ്ങനെ കച്ചോടോം കാര്യങ്ങളും ഒക്കെന്നു ഇതാവൈറ്റേ പിന്നങ്ങനെ അങ്ങട്
ആഹ് അവിടത്തൊക്കെ ഒരു ശീലാവുല്ലേ ഭക്ഷണം കഴിക്ക്ണതൊക്കെ
ആഹ്
അവിടൊക്കങ്ങനല്ലേ ഇന്റെയിക്കേം അവിടത്തന്നെ ഗൾഫി തന്നേണ്
ആഹ് ആഹ്
ഉം ഇ ഇപ്പൊ പോയിട്ട് ആറേഴ് മാസം കഴിഞ്ഞു
ആഹ് ആഹ്
ഇല്ല്യ ഇല്ല കൊഴപ്പൊന്നുല്ല ഇതേപോലെ കടേലന്നെയാണ് അവിടെ കടേന്നേണ്
ആഹ് ആഹ് സൗദി എവിടേണ്
അത് ഷാർജ
ആഹ് ആഹ്
ആഹ് അങ്ങനെ അപ്പൊ ന്നെ നിങ്ങളെങ്ങടേലൊക്കെ പോവാറുണ്ടാ മക്കളായിട്ടൊക്കെ
ഇല്ല്യേ എങ്ങോട്ടും പോക്കില്ല്യ അങ്ങള് വന്നാല്ങ്ങനെ എപ്പഴെങ്കിലൊക്കെ പാങ്ങനെ ഇഷ്ടല്യ പോണത് കുട്ടികള് പറയും ഇക്ക് അങ്ങനെ ഈ കാഴ്ച കാണാനും ഇന്നീ കുട്ടികൾക്ക്ങ്ങനെ കളിക്കാനും അങ്ങനത്തെതൊക്കെ ക്കേവുമ്പോ അങ്ങനെ പോവും ഒന്നാത് യാത്ര ചെയ്യാന് ചെറിയാൾക പറയാത്തത് ചെയ്യാന് ഭയങ്കര മടിയാണ്
ആഹ് അതാണ് ചെല ആൾക്കാർക്ക് അങ്ങനെ വയ്യാണ്ടാവും ഇങ്ങനേ ആഹ് ആഹ് ചെല ആൾക്കാർക്ക് യാത്രേണ് പ്രശ്നം പോവ പോയി കാണാനൊക്കെ ഇഷ്ട്ടണ്ടാവും പക്ഷെ യാ
ആഹ് പിന്ന കയ്യിലല്ലം പൈസ വാണം കുട്ടീക്കെല്ലാ ത് വേട്ച്ചെടുക്കാന്
അതെന്നെ അത് ഇന്ന് എന്ന്
പിന്ന അങ്ങനല്ലെ നമ്മ പോണിക്കൊക്കെ ഓരോന്ന് ഓരോന്ന് കേറാനും വാണം കുട്ടി
അതന്നെ ആഹ് ആഹ് ശരിയാണ് ഏഹ് പിന്ന സ്കൂളിന്നൊക്ക പോൺണ്ടെങ്കി അങ്ങനൊക്ക പോൺണ്ടാവൂലെ കുട്ട്യേള് ആഹ് അപ്പൊ അവരെ അവരേ ഇഷ്ടത്തിന് പിന്ന അങ്ങനെ പോവാനൊ
ആഹ് അതന്നെ
ആഹ് ഇവിടെ പിന്ന ഇക്ക വന്ന്ണ്ടെങ്കി എങ്ങ്ടേലൊക്കെ പോവും കാര്ണം വ വരുമ്പഴല്ലൊള്ളു പിന്നെ കുട്ടീൾക്ക് അല്ലാതെ ഇപ്പൊ മക്കള എങ്ങ്ടും പോണൊന്നില്ലലൊ അപ്പൊന്നെ ആഹ് ഇഞി ഇവർക്കെപ്പഴും പാർക്കി പോണം ഇവരെ ഏതേലും പാർക്കി കൊണ്ടോയ മതി അല്ലാ ദൂര്ത്ത്ക്ക് പോണന്നൊന്നില്ല ഇവർക്ക് അങ്ങൻത്തതൊന്നുല്ല
ആഹ് പിന്ന രസാണ് അങ്ങനൊക്കെ പോവും കാണും എൻജോയ് ചിയ്യ്ണൊക്കെ രസ രസല്ലേ
ഈ ഇതൊന്നില്ലലൊ ഇങ്ങനെ അങ്ങ്ട്ട് ദൂരത്ത്ക്ക് പോവാന്നാള്ളതല്ലെ അവർക്ക് പാർക്കി പോവ കളിക്കാ അത്രൊള്ളു അവർക് അപ്പൊ പിന്നെ ഇപ്പ ചെറിയ കുട്ടീളായ കാര്ണം അങ്ങൻത്തൊരി ഇതൊള്ളു കൊറ്ച്ചൂടൊക്ക വല്താവുമ്പൊ പിന്നേ ചെൽപ്പൊ അവര് ഇന്ന സ്ഥൽത്ത് പോവ ഇങ്ങനൊക്ക പറയുവായിര്ക്കും ഇപ്പൊ പിന്നെ എന്തെങ്കിലും അട് ഇവിടെ എട്ത്തൊക്കെ വല്ലെ അല്ലെങ്കി വല്ല കടല് കാണാ പോക അങ്ങനെ എന്തെങ്കിലൊക്കെ ഒര് ഇതൊള്ളു അപ്പൊ എന്തെങ്കിലൊക്ക ഇങ്ങനെ പോയ പക്ഷേ എന്തേലും വല്ല കളിക്ക്ണതൊക്ക കണ്ടാലാണ് വാങ്ങണം അങ്ങനെ അപ്പഴാ ചെലവ് ആഹാ വീട്ടി ഇള്ളതാവും ഇന്നാലും അത് വേണം പറയും വീട്ടി ഇള്ള സാധനാവും ഇന്നാലും പറയും അത് വാങ്ങെണം ആഹ് കളറെ എൻക്കില്ല അങ്ങനൊക്കെ പർഞ്ഞിട്ടാ പറയ്യ
അതന്നെ
ആഹ്
കുട്ടീൾക്ക് അങ്ങനേണെ
ആഹ് അതന്നെ
പിന്നെ അവിടെ പോയാ തന്നെ എന്തെല്ലാം കഴിക്കാനും അതിന് ഇതിനു
ആഹ് അതന്നെ ആഹ് കഴിക്കാള്ളത് വാങ്ങാന പിന്ന നമ്മള്
കുട്ടീൾക്കും പിന്നപ്പ നമ്മളീ കൊണ്ടുപോകുമ്പൊ കാണുമ്പത്തെ ഇതന്നല്ലെ
പിന്നല്ലൊള്ളു പിന്ന ഇപ്പൊ ആൺകുട്ടീളൊക്ക ആവുമ്പൊ പിന്ന അവര് വലുതായി കഴിഞ്ഞ പിന്നെ എന്താ പറയാ അവര് അവര ഇഷ്ടത്തിന്ള്ള പോവലൊക്കവുലെ പെൺകുട്ടീളാണ് പിന്നെ ഫസ്റ്റ് കൊറ്ച്ച് കഴിഞ്ഞാ പിന്നെ അവർക്ക് ഒറ്റക്ക് പൂവാനും അങ്ങനെള്ളതൊന്നും ഇണ്ടാവില്ലല്ലൊ
ആഹ് അത് ശരിയെന്നെ
പിന്നെ അങ്ങനൊന്നുല്ല്യ ഇപ്പത്തെ പെൺകുട്ട്യാളും ആൺകുട്ട്യാളൊക്ക ഒരേ പോലൊക്ക തന്നെ എല്ലാർക്കും ആഹ് പെൺകുട്ട്യാൾക്കും മറ്റെ അവരും കുട്ടി ഏഹ് കൂട്ടുകാരിയാളായ്ട്ട് കറങ്ങാ പോവ അതൊക്ക ഇപ്പത്തെ പെൺകുട്ട്യാൾക്കൊക്കണ്ട് നമ്മളൊന്നും ചെറുപ്പത്തിലങ്ങനെ ഒക്കെ പേടിയാ പിന്നെ വീട്ടിൽന്നും വിടില്ല
അതന്നെ
ഇപ്പത്തെ കുട്ട്യാളെല്ലതും വാശി പിടിച്ചൊക്കെ നേടും
അത് ശരിയാണ്
ആഹ്
അതന്നെ കുട്ട്യാൾക്ക് ങ്ങനെ പോവുമ്പോ തന്നെ അതൊരു രസാണ്
ആഹ് അതെ
കുട്ട്യാളൊക്കൊ ഒറങ്ങീല്ലേ
ഇല്ലില്ല ഒരാളൊറങ്ങി ചെറിയാൾ ഉറങ്ങാൻ കുറേ സമയെടുക്കും ചെറിയാള് ഞാന് ഒറങ്ങിണ്ടാവും ന്നട്ടൊക്കെ അവൊറങ്ങ അവനെങ്ങനെച്ചാല് ഏ പക അവന് ഉറക്കം കൊറച്ച് കൊറവാന്ന്വെച്ചാ രാവിലെ നേരത്തെന്റെ കൂടെ നീക്കയും ചെയ്യണം രാത്രി വൈകീട്ട് ഉറങ്ങും ചെയ്യും മൂത്താളെങ്ങനെച്ചാല് ഇനി നേരം വൈകി ഒറങ്ങിയാലും രാവിലെ അവന് ആവശ്യത്തിനുള്ള ഉറങ്ങിയിട്ടേ അവനെണീക്കുള്ളു സ്കൂളൊന്നുല്ലെങ്കി
ഉം ന്നാ ശരി ഞാൻ വിളിക്കണ്ട്ട്ടോ
ആഹ് ആഹ് ശരി ശരി
ഓക്കെ ഉം